ഇല്ല
ആ കേക്ക്ന്നോ
ഉം കേക്ക്ന്ന്ണ്ട് എന്തോ റേയ്ഞ്ച് ഇഷ്യൂണ്ട് എടക്കെടേ റേയ്ഞ്ച് പോക്ന്ന്ണ്ട് അതാണ് പ്രശ്നം അവക്ക് കോള് ചെയ്യാനൊരു പേടി
അതന്നെ ഇപ്പ ഞാനൊരാളോടങ്ങൻന്നെ സംസാരിച്ചിട്ട് അ ഒര് സ് കൊർച്ച് സംസാരിച്ച് പിന്നെ അത് റേഞ്ചില കേക്ക്ന്നേ ഇല്ല പിന്നെ കട്ടായി
അതെന്നെ
വെറുതെ പോയി അത് കോള് ഓ ഇത് വീണിട്ടെന്തായിട്ടാ
അതന്നെ അതാ പ്രശ്നം എങ്ങനേങ്ങൊന്നു പൊർത്തെത്തിക്കണ്ടെ
ആയാ ചായല്ല കടിയാ കഴിഞ്ഞാ
ചായ കുടിച്ച് ചായീം കുടിച്ച് ഞാനെ ഇവടെ നാട്ടിലൊര് വായനശാലേണ്ട് ഈ ബുസ് തങ്ങള് നോവല്കള് അങ്ങനെ ണ്ടാവുന്ന അവടെ വെരും വൈക്ന്നേരം ഇട്ത്ത് കൊട്ക്കാം വേണ്ടീട്ട് അങ്ങനെ ആ അപ്പ് വീട്ട്ല് റേഞ്ചിന് പ്രശ്നല്ല ഇവ്ടെ റേയ്ഞ്ച് കൊർച്ച് ച്ച് ഞാനിരിക്ക്ന്ന സ്ഥലത്ത് റേയ്ഞ്ച് കൊർച്ച് കമ്മ്യാ അപ്പ ഞാം പൊർത്തേക്ക് എർങ്ങീട്ടാ ഞാൻ വിളിക്ക്ന്നേ
അതെയാ
അഹ് അതാണ്
വായനശാലേല്ണ്ടതാ ഇപ്പൊ വീട്ടിലുണ്ടതാ
ഉം വായനശാലയിലെല്ലത് ഇപ്പ അഞ്ച് മണിയാവുമ്പോ ഇവിടെ വരും പിന്നെ ബാംഗ് കൊടുക്ക്ണ ടൈം ആവുമ്പം പോവും വീട്ടിലേക്ക് പോകും
കൊറേ ആളിണ്ടാ അവിടെ
ഞാൻ മാത്രേ ഉള്ളൂ അത് പുസ്തകം ആരെങ്കിലും എടുക്കാൻ വരുമ്പോൾ എടുത്ത കൊടുത്ത് അവരോട് ഒപ്പും വാങ്ങീട്ട് അങ്ങനാ
അങ്ങനെ എടുത്ത കൊടുക്കാന് ഞാൻ വിചാരിച്ച് നീ വായിക്കാനോ വായനശാലയില് പോകൂന്ന്
ഞാനല്ല ഞാന് എന്നിട്ടാന്ന് വെച്ചേ ഇവിടെ വന്നിട്ടാവുമ്പോ കൊറച്ച് സമാധാനത്തിൽ വിളിക്കാലോ വിശേഷിങ്ങനെ നിക്കലോ മെനഞ്ഞാന്നല മ് രണ്ട് മൂന്ന് കോൾ അങ്ങനെ ചെയ്ത്
ആഹ് അതെയാ
വരാൻ പറ്റീട്ടും ഇല്ല്യാ
ആഹ് ആഹ് ആഹ് അപ്പൊ പിള്ളേരില്ലേ വീട്ടില്
ആഹ് അവര് വീട്ടിലുണ്ട്
മോന ഇപ്പോ ഇല്ല മോനിപ്പോ വന്നിട്ട് അതുകൊണ്ട് ഒരു മിനിറ്റ്ന്ന് പറഞ്ഞ് ചോറു കൊടു കൊടുക്കുന്നണ്ട് ആൾക്ക്
ചോറ് കഴിക്കോ വന്നാല്
ആഹ് വന്നിട്ട് കുറച്ച് ചോറ് കഴിക്കും സ്കൂള്ന്ന് കഴിക്കുന്നില്ല സ്കൂ സ്കൂളിലില്ല പത്താം ക്ലാസ് കാർക്ക്
അപ്പൊ ഒന്നും കൊണ്ടോവൂലാ
ടിഫില് ലൊന്ത് കൊണ്ടോവല് വേള പിള്ളരെന്ത് കൊണ്ട്‌പോവുന്നേ കൊണ്ട് പോവാന്നറിഞ്ഞാല് കൊണ്ടുപോവല്.
ഉം അങ്ങതന്നെ മഷീവരകൊണ്ട് കൊണ്ട് പോയാലും അവരത് മുഴുവൻ തിന്നും ചെയ്യില്ല അവര് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ടു അങ്ങനെ ഇങ്ങനെ നർപ്പച്ചീന ഉം.
ആ ഇപ്പ ചോറ് കൊടുത്ത ചായ ആയിട്ട് ചായ കിസ്റ്രിയായിറ്റൊക്കെ കുടിക്കുന്ന
ഓ അങ്ങനെയാ കുടിപ്പും അപ്പ പിന്നെ രാത്രിക്കത്തെ ഭഷ്ണപ്പതിന്നാ?
രാത്രിയാവാന് മാത്രം സ്ലോ ഒന്നു അല്ല ആറ് ആറര മണിയാവും മദ്രസ് ഒമ്പത് മണിയാവും വരുമ്പോ. പിന്നെ വന്നേന്റെ ശേഷം രാത്രിയിലത്തെ ഫുഡ് കഴിക്കും.
പോവുമ്പം ചായടിക്കൂലേ?
കുടിക്കും അതന്നെ ഇപ്പൊ ഓൻക്ക് കൊടുക്കും ഞാനും മോള് മോള് ഏഴുമണിയാന്ന് അപ്പൊ അത് വന്നെന്റേശം
ആ, ആ, ആ, ആ, അങ്ങന.
ഉം എന്ത് കടിയിണ്ടാക്കി?
ഞാനിപ്പോ പരിപ്പ് വടയിണ്ടാക്കി
ആഹ് അതെങ്ങനെ നീ ഉണ്ടാക്കിയ നിന്റെ സ്പെഷ്യല് പറഞ്ഞെ
സ്പെഷ്യല്ല് ഞാൻ പരിപ് മറ്റ സാധാ നിങ്ങളേത് പരിപ്പാ ഉപയോഗി ത്തില് ചോന്ന പരിപ്പാന്നോ മഞ്ഞ പരിപ്പാന്നോ എന്തെല്ലാം തരം പരുപ്പില്ലേ
ചോന്ന പരിപ്പത് വേഗം വേവുന്നതല്ലേ?
ആ വേഗം വേവുന്നത് ചോന്ന പരിപ്പ് അതാവ്മ്പോ വെള്ളത്തിലൊന്നും കുതിർത്ത് വെ ആഹ് ഞാൻ അയിന്റെകത്ത് ഉണ്ടാക്കാത്ത അതാവ്മ്പോ വെള്ളത്തിലൊന്നും ഇട്ട് ആദ്യം വെള്ളത്തിലൊന്നും ഇട്ട് വെക്കൊന്നും വേണ്ടല്ലോ. പെട്ടെന്ന് തന്നെ നമുക്ക് കഴുകിയിട്ട് അപ്പൊ തന്നെ അരച്ചിട്ട് അങ്ങനെ ഇണ്ടാക്കാ അപ്പം മറ്റേതെല്ലാവുമ്പോ കൊറേ സമയം വെള്ളത്തിലിട്ട് വെച്ച് വെക്കണ്ടേ കുതിർത്ത് വെച്ചിട്ടല്ലേ
കൊറെ സൻയം വെക്കണ്ടണ്ടാ അത് ഒരു ക തടിയിണ്ടാ വേളണ്ടല്ലേ അതില് ഞാം ഞാൻ ഞമാക്കല്
ആഹ് അതന്നെത് അത് കൊറച്ച് അധികം സമയം വെക്കേണ്ടി വരില്ലേ? ഇതാവുമ്പം ഒന്ന് വെള്ളത്തിലിട്ട് കഴുകുമ്പോ തന്നെ എല്ലാം കുതിർന്ന പോലെ ആകും അപ്പൊ പിന്നെ അതൊന്ന് മിക്സീലിട്ടിട്ട് നല്ലോണ്ണം അരക്കൂല കൊറച്ചൊന്ന്
ഉം
കൊ കൊർച്ച് ഭാഗം നല്ലോണായിരിക്കും. പകുതി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് എന്താ പറയാ ഒന്ന് ആ ഒന്ന് ക്രഷ് ചെയ്തടുക്കും പോലെ അങ്ങനെ എടുത്തിട്ട് പിന്നെല്ലാണ് കടലമാവ് ഉണ്ടെങ്കി അത്ടാ അല്ലേ പിന്നെ മൈദപ്പൊടി ഇടണം അല്ല അരിക്കപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലും ടൈറ്റാ കൊ
അല്ല വേറെ
പിന്നെ ഉള്ളി ഉള്ളി ഇഞ്ചിം പച്ചമുളകും കറിവേപ്പ്
ആഹ് അത് ഇട്ടിട്ട് കൊറ്ച്ചു കട്ടി ആക്കുന്നെയാ
ആഹ്ക്കട്ടിയാക്കാൻ ആ ഏതെങ്കും ഒരു പൊടി കടലമാവ് ഇല്ലെങ്കി മൈതപ്പൊടി ഇല്ലെങ്കി അരി പൊടി അങ്ങനെ എന്തെങ്കിലൊരു പൊടി ഇട്ടിട്ട് ടൈറ്റ് ആക്കാൻ വേണ്ടിട്ട് എന്നിട്ട് പിന്നെ ന്താണ് മൊളക് കൊർച്ച് മൊളക് പൊടിം ആ കൊർച്ച് മഞ്ഞൾപ്പൊടി അങ്ങനെ പൊടി ആ വേണേ ജീരകള് ഇട്ന്നവര്ണ്ട് അയ്ന്റെ ടേസ്റ്റ് ഷ്ടള്ളവർക്ക് ഇടാൻ ഞാനങ്ങനെ ഇടാന്നക്കലില്ല.
ആഹ് ഇത് നല്ല ഇത് നല്ല ഇത് എന്ത് നല്ല ഇതാന്നാ ഒർപ്പ്ണ്ടാന്നാ സോഫ്റ്റാ
സോ നല്ല സോഫ്റ്റ് ഉണ്ടാവും. കൊർച്ച് തടിയിലാക്കി നന്ന നേരിയതായിട്ടാക്കുമ്പം വേണങ്കില്, കട്ടിയാവും പക്ഷെ നമ്മളെ കയ്യിൽ വെച്ചിട്ട് കൊർച്ച് പര്‌ത്തീട്ട്, അങ്ങനെ ഉം എളുപ്പത്തിലാവുന്നതല്ലേ അതെല്ലാം.
അതെ.
ന്നും ആക്കാൻ കയ്യൂല. പിന്നെ പിള്ളേര് അയ്ന്റെടെക്ക് കേക്കിന്റെ വാങ്ങിയ ക്രീം ഉണ്ടയ്ന പ്പൊ കേക്ക് വേണണംന്ന് പറഞ്ഞിട്ട്, അയ്നും കൊർച്ച് ഞാനധികം മെന അവരന്നെ
ആഹ്
ഉണ്ടാക്കിനേന ഓരന്നെ മുട്ട ഇതാക്കൽ മക്കള്, ഏ മോന്. മോനാണ് രണ്ടും ചെർതാണ്. ആമക്കളാണ്, പക്ഷെങ്കിൽ അവര് എടുക്കും. അടുക്കളയിലല്ലാം എടുക്കവര്. ഉം ആ അപ്പം. മുട്ടല്ലാം അവരന്നെ ഇതാക്കി തന്നു. അടിച്ച് തന്നു. കേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തു. പിന്നെ ക്രീമവരന്നെ അടിച്ചു. പിന്നെ ഞാന് പ തേച്ച് കൊടുക്കാൻ വേണ്ടി പോയിന്. പിന്നെ അവരന്നെ ആക്കാ ന്നറഞ്ഞു. ആ ആക്കിക്കോ. അവരന്നാക്കി, അങ്ങനെ തട്ടിക്കൂട്ടി. അവര്ക്കന്നെ. നമ്മുക്ക് തിന്നാനല്ലേ അങ്ങനെ തട്ടി കൂട്ടിട്ട്. അവനെല്ല ആക്കൂ ൻ്റെ മോന് വെൽത്. മൊട്ടെം ഉം മു ട്ട ഓംലേറ്റും ബ്രെഡും അങ്ങനെ സംഭവങ്ങളിലൊക്കാക്കിത്തന്നു. ഉം. അപ്പൊ അവരന്നെ ആക്കി നല്ല കേക്ക് കൊയ്‌പ്പല്ല. കേക്ക് രസണ്ട്.
കൊർച്ച് മെനക്കട്ട്. അങ്ങനെ പിന്ന, വെയില്, ഉച്ചക്ക് ശേഷം വെയില് വന്നനേ കൊർച്ച്. അപ്പൊ എൻ്റെ തുണിയിട്ടു. ഞാൻ തുണിയിട്ട് താഴെ ഇറങ്ങുമ്പോഴത്തേക്കും മഴവന്നു എടുത്തേ എത്ര പ്രാവശ്യം. ക്ഷെ ഉണക്കിയെടുത്തു ഞാൻ എങ്ങനെയല്ലോ.
ആഹ് ഇവടങ്ങനെ കൊർച്ച് വ വെയ്ല് വന്നു. ബെഡ്ഷീറ്റ് എല്ലാം ഞാൻ അല ക്കിട്ടാണ്ടായിനി, അതെല്ലാം തളുപ്പായതോണ്ട് വേഗം ഉണങ്ങി കിട്ടീന്. പിന്നെ പിന്നെ ആതില കുറച്ച് ഇട്ടിട്ട് നമുക്ക് മഴ വന്ന് അത് എടുത്ത്. ഇപ്പം ആദ്യം രണ്ടാമത് ഇട്ടിട്ടുണ്ട് മഴപു ട്ടിട്ടുണ്ട് വന്നി
ഇവിടെ മഴ പെയ്തു. ഞാനെയ് ഇട്ടിട്ട് കുറച്ചവിടെ കെടന്നീനു. അപ്പോൾ ത്തേക്കും കുറച്ച് മഴ കൊണ്ടിരുന്നു ന്നാലും അത് എടുത്തിട്ടുള്ളിലിട്ടു. കൊറേ ഉണങ്ങി കിട്ടീ. അതന്നെ സമാധാനം.
അതന്നെ അത്ര ഒണി ഈ മഴ ക്കത്ര ഉണങ്ങി കിട്ടുമ്പോ ഒരു സമാധാനാ. ആ ഇത്രല്ലം ഉണങ്ങി കിട്ടീനൊരു ആശ്വാസം ഉണ്ടല്ലോ.
പിന്യോ അത്രീം സ്ഥലം കിട്ടീലെ അടുത്ത തുണി ഇടാൻ വേണ്ടീട്ട്. അതാ ചിന്തിക്കണ്ടെ, അയ്യോ കഷ്ട്ടം. ഞാനിപ്പ ചായ്ക്ക എന്തണ്ടവാ?
ചായക്ക് പഴുണ്ട് അത് റോസ്റ്റാന്തെങ്കും ആക്കണം.
മം. രാത്രിയിലേക്കും ആക്കണ്ടേ?
ആ രാത്രിക്ക് എന്ത് അരിപ്പ് പൊടിച്ചിട്ട് കൊണ്ടോന്നിട്ടുണ്ട്.
ങ്ങള് എന്ത് അരിയാ പത്തൽ ന് പൊടിക്ക പുഴുക്കലരിയല്ലേ പൊടി
പുഴുക്കലരിയും കുറച്ച് പച്ചരി മിക്സ് ആക്കും അതിലേക്ക്. മം.
അല്ല ഞൻ ഇന്നലെ ഇങ്ങനെ ഒരാളോട് സംസാരി അവര് പറും പച്ചരി മാത്രം പൊടിച്ചിട്ട്, പത്ത് അവര് എനക്ക്തോന്നുന്നത് ഒരു പത്തിരി ആയിരിക്കും.
പത്തിരി പത് അഹ് പച്ചരി ഉറപ്പാവല്ലോ അത്.
ആ അവര് പച്ചരി മാത്രം പൊടിച്ചിട്ടാവും, ഓല് നൂൽപുട്ട് ഇതുപോലത്തെ പത്തല് അതുപോലെ അയിനെ കൊണ്ടത് കലക്കിയിട്ട് ദോശ ചൂടും അങ്ങനെയൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു നമ്മളിതുവരെ പൊടിച്ചിട്ടില്ല
ഞാന് പത്തലിന് ഇപ്പം പൊടിക്കലുണ്ട് മുമ്പല്ലാം അരക്കലേനു ഇപ്പൊ ഇത് പച്ചരി മിക്സ് ആക്കിയിട്ടാണ് നല്ല അര
ആഹ് അത് അങ്ങനെ തന്നെ അത് അങ്ങതന്നെ പൊടിക്കല് ആ പൊടീന കൊണ്ടന്നെ നൂൽപുട്ടും ചുടുവാ ഇവര് പ
ആ ചുടും. ഇല്ല ഞാൻ ഒക്കെ ആ പൊടീലന്നെ നൂൽ പുട്ട് ചുടും ഇതെന്ത് പച്ചേരിയില് ഉറപ്പാവോലോ ലെ
അതന്നെല്ലേ പറഞ് എലയടെല്ലാം ഈ പച്ചരിക്കത്ത പോലും അവരുണ്ടാക്ക
പച്ചരിന്റെ ഉറപ്പാകും തോന്നൻക്ക് ക പറയുമ്പോ പുഴുക്കലരി ഇടുമ്പല്ലേ ഒരു പദം വരുന്നത്
കൊറച്ച് പദം കിട്ടുന്നില്ലത് അതന്നെ
അതെ
ആന്ന് എങ്ങനെയെന്ന് അറിയില്ല അവര് തങ്ങനെ പറയുന്നുണ്ട് ചെല ആൾക്കാര് പിന്നെ ആ പിന്നെ ഈ പച്ചരിയാണെങ്കില് ചെലപ്പോ എന്റെ ഹസ്ബന്റിന്റെ ഭർത്താവിന്റെ പൊങ്ങളെല്ലാം അവര് പച്ചരി പൊടിച്ചിട്ട് ആക്കും പക്ഷെ അവര്ന്ന് പറയിണത് ഈ വെള്ളം തെള പ്പിച്ചിട്ട്
ആഹ് അതില്
അത് ഈ പച്ച ആ ആ പൊടി ഇട്ടിട്ട് സോഫ്റ്റ് ആവും ആ അങ്ങനെ കുഴച്ചിട്ട് ചൂടുന്നുണ്ടാവും ന്നെ അങ്ങനെ ഇങ്ങനേ ആയിരിക്കും അല്ലാണ്ട് എന്തായാലും നടക്കുംന്നില്ലല്ലോ ഉം ഓരോ നാട് ഇതിലോരോ രീതികള്
അതെന്നെ കൊറെ ഭക്ഷണം
ഏഹ് അതെന്നെ സത്യം ആഹ് ഭക്ഷണത്തിന്റെതും ആ ആ കൊറേ ആൾക്കാരെ പരിചയപ്പെട്ടു ഏതൊക്കെയോ ആൾക്കാര് അറിയ പോലും ഇല്ല ഇങ്ങനെരു ഞാനത പറഞ്ഞെ ഒരു സമയ ത്ത് ഓരോന്ന് കണക്കാക്കലാണെന്ന് പറയുന്നില്ലെ അതുപോലെ അറിയ പോലും ല്ലാത്ത ആൾക്കാരോട് നമ്മള് എന്തെല്ലാം വിശേഷങ്ങളാ ചോദിക്കുന്നു ഒന്ന് സമയോം തീർന്ന് കിട്ടണം
അതെ ഇതെല്ലാം ഇപ്പൊ കഴിയുമ്പോ എന്തെന്ന അവസ്ഥയന്ന് അറിയില്ല ഇപ്പൊ
സത്യായിട്ടും എന്തായാലും നി ഇപ്പൊ ഇങ്ങനെങ്കിലും സമയം പോന്നുണ്ട്. മോളെത്രണിക്കാ വരാ
മോള് എഴ്മണിയ ഏഴരമണിയാന്ന്
അവ്ടെ വീടിനട്ത്തെന്ന ബസ് സ്റ്റോപ്പല്ലാ
ആഹ് എഴെയിഞ്ഞാൽ അടുത്തന്നെ അത്രേന്നെ പത്ത് മിനിറ്റ് റൺവേ അടുത്ത് ഇവടെ കാണ്ന്ന് ബസ്സെല്ലാം ബസ്സെല്ലാം പോവുന്നെത്. റോഡിന് കാൺണ അവ്ടെ അട്ത്തന്നെ
ഇണ്ടാവൂലെല്ലെ രാത്രിലും
ആഹ് മൂന്നാളന്നെ മോനിപ്പപോയാല് ഞാൻ ഒറ്റയ്ക്ക് മോള് വരുവോള
ആഹ്
മദ്രസില് പോവ്ന്നു മോന്
മദ്രസ എത്ര മണി വരെയാ?
മദ്രാസി ഇപ്പോ ഓൻ ഇടുന്ന് ആറ് ആറര മണിയാകുമ്പോൾ പോവും. എഴുമണിയാമ്പോ ബാങ്ക് കൊടുക്കുന്നല്ലേ അപ്പോ ഏഴ് ബാങ്ക് കൊടു തിറ്റായിറ്റായിട്ട് മദ്രസ് തുടങ്ങും. എഴു മണിക്ക് ഏഴ് മണിക്ക് തുടങ്ങിയാല് ഒരു എട്ടര എട്ടേമുക്കാലാവുമ്പോ വിടും വീടെത്തുമ്പോ ഒമ്പതേക്കാലല്ലാന്ന് വീട്ടിലേക്കെത്തുമ്പോ ആ നടന്നിട്ടെന്നെ.
അടുത്തെന്നെയാ മദ്രസ?
ആ എ കൊർച്ച് പോണം ശരി എന്നാല്
ഓക്കെ